ഹലോ
ഹലോ ഓഹ് കേക്ക്ന്ന്ണ്ട് അവിടെയോ
ആഹ് കൊഴപ്പല്ല
ച്ചാ എന്താ കഴിച്ചെ ഫുഡ്ഡഴിച്ചോ
ഇല്ലേ ഫുഡൊന്നും കഴിക്കാൻ ആയിട്ടില്ല ഞങ്ങക്ക് കൊർച്ച് ടൈമെടുക്കും ഞങ്ങള്
ആഹ് എന്തായിന്ന് ഫുഡ്
ഇന്നെന്താ ഇന്ന് സാധാ ചോറൊക്കേന്നേന്നു ഉം
പിന്നെ എന്തെക്കേണ്ട് വിശേഷം
എന്താ നല്ല വിശേഷങ്ങള് എന്താ പഠിക്ക്യാണോ
ആഹ് ഞാനിപ്പം പ്ലസ് ടു കഴിഞ്ഞു അവിടെയോ
ആഹ് അപ്പം ഇന്റെ ചെറിയ കുട്ട്യാണല്ലോ ഞാന് ഡിഗ്രി ചെയ്തോണ്ട്ക്കാണ് ഡിസ്റ്റെൻ്റായിട്ട് കല്യാണം കഴിഞ്ഞ്ണ്
ആണോ ഉം പിന്നെ എന്തെക്കേണ്ട് വിശേഷം
ഡിസ്റ്റ് ഏഹ് ലാ പ്ലസ് ടൂ കഴിഞ്ഞോ
ആഹ് പ്ലസ് ടു ഇപ്പം കഴിഞ്ഞു
അപ്പോ ഡിഗ്രിക്ക് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിക്കേക്കൂല്ലേ
ഇല്ല ഞാൻ ഡിഗ്രിക്ക് കൊടുത്തിട്ടില്ല ഞാന് ആർമീന്റെ ട്രെയിനിങ്ങിന് പോവുന്നുണ്ട് കോച്ചിങ്ങിന് അപ്പ അതിന്റെ റിസൾട്ട് വന്ന് ഏഹ് ഒരേ എക്സാം എഴുതീനേരുന്നു അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല അത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാ ആഹ് അതെ അതേ ആർമിയാണ് ഇന്ത്യൻ ആർമി
അപ്പൊ നല്ല ഹൈറ്റ് വേണല്ലോ ആർമിയൊക്കെ ആവുമ്പോ ഹൈറ്റ് ഇണ്ടോ
നൂറ്റി അഴുപത്തി ഏഴ്‌ മതി ഞാൻ നൂറ്റി അഴുപത്തി എട്ട് ഉണ്ട്
ഔ
ഉം അത് മതി
വയസ്സുകൊണ്ട് ഞാനാ മൂത്തെങ്കിലും നീളം കൊണ്ട് നിങ്ങളാണ് മൂത്തത് ട്ടോ ഇൻക്ക് തി
ഒന്നും കൊഴപ്പില്ല ഉം
അള്ളാ പ്ലസ് ടൂ ഏതാ എടുത്തീനെ
ഞാൻ ഹ്യുമാനിറ്റിസ്
ആഹ് ആഹ് പട്ടാളൊക്കെ ആവണെങ്കില് ഹ്യുമാനിറ്റിസ് ആണല്ലോലെ വേണ്ടത് ആഹ് ന്നിട്ട് ആഹ് ആഹ് അതാണ് ഉം ഉം എക്സാമും കാര്യങ്ങളൊക്കെ എന്നിട്ട് എങ്ങനെ ഉണ്ടാരുന്നു ഈ ആർമിന്റെ
ഓഹ് ഞാനിപ്പ വുമൺ മിലിറ്ററി പോലീസിന്റെ എക്സാം ആണ് എഴുതിയത് അടിപൊളി എക്സാം ആയിരുന്നു പൊള്ളി ആയിരുന്നു
അള്ളാ അപ്പ ഇതിന്റെ ട്രെയിനിങ്ങൊക്കെ ഇപ്പ ഇനി എക്സാമ് കിഴിഞ്ഞിട്ടാ ട്രെയിനിങ്‌ ഉള്ളത്
എക്സാം കഴിഞ്ഞിട്ടിനി അയിന്റ തിക്ക്ക്ക് ഏഹ് ഫിസിക്കല് മെഡിക്കല് കഴിഞ്ഞ് ഡയറക്റ്റ് ഉം അതെ
ഒക്കെ ഒക്കെണ്ടല്ലോല്ലേ
ആഹ് അപ്പങ്ങനെ വെയിറ്റ് ചെയ്യാ
അപ്പൊ ആ സമയം കൊണ്ട് വീട്ടില് വെറുതെ ഇരിക്കണോണ്ട് ഇതിലേക്ക് കേറിയതാ
ആഹ് വെറുതേ ഇരിക്കല്ലേ
നല്ലതാ അപ്പൊ ഇന്നി ഡിഗ്രി നോക്കണില്ലാ
ഡിഗ്രി നോക്കണം ഇതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ആദ്യം തന്നെ ഡിഗ്രി ക്ക് പോയി ചേരാണെങ്കില് ഇപ്പ ഇതിന് കിട്ടുകാണെങ്കില് ആ ഡിഗ്രിക്ക് പൈസ കൊടുത്തിട്ട് അവിടെ വെറുതെ വേസ്റ്റായി പോകൂല്ലേ
അതേ ആഹ് ശെരിയാണല്ലോ ല്ലേ ഉം ഉം
അതെ പിന്നെ എങ്ങനെണ്ട് ക്ലാസ്സ് തൊടങ്ങിയോ
ഇല്ല ഞാൻ ഡിഗ്രി ഡിസ്റ്റന്റ് ആണ് വീട്ടില് ഓൺലൈൻ ആയിട്ട് ചെയ്യല്ലേ
ആണോ അങ്ങനെ ചെയ്യുന്നതാ
വീട്ടില് ഇങ്ങനെ ഇഗ്നോവലാണ് ചേർന്നത്
ആണോ
ആഹ് അപ്പ അങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട് കല്യാണം കഴിഞ്ഞപ്പോ ഓലിക്കൊന്നും അങ്ങനെ പോണത് ഇഷ്ട്ടല്ലാ അപ്പ പിന്നാ എങ്ങനെങ്കും എനിക്ക് പഠിക്കും വേണം
അത് ഭയങ്കര ഒരു ഇതാല്ലേ
ആഹ് അത് സാരല്ല ഡിഗ്രി ഏഹ് ജോലി കിട്ടിയാ പോ പോകാ പറഞ്ഞ്ക്കണ്
ആഹ് ഇന്നാ പിന്നെ പേഠിക്കണ്ട ധൈര്യത്തില് നോക്കിക്കോ നൽ ധൈര്യത്തിൽ നല്ലണം പഠിച്ചോ
അതാ
സൈടീ കൂടെ വേറെ ഏഹ് എന്റെ ഹസ്ബന്റ് പറഞ്ഞല് ആഹ് ഇപ്പോ ലാംഗ്വേജ് ഈ ഫോറിൻ ലാംഗ്വേജൊക്കെ പഠിച്ചിട്ട് പുള്ളി അങ്ങനെ ജോലി കിട്ടി അയ് ട്രാൻസാക്ഷൻ അങ്ങനെ നോ ക്ക് ആ ഒരു ഡിപാർട്ട്മെന്റ് നോക്കിനു അപ്പോ ഇന്നോടും പറഞ്ഞ് ഒരു ലാംഗ്വേജ്
ഓക്കെ
അപ്പൊ ഞാനതുണ്ട് അതും നോക്കാണ് ഡിഗ്രീന്റെ അതെ
അത് നല്ലതാട്ടോ ഉം
അതെ അത് പിന്നെ അത് നോക്കണ്ട ഇപ്പ പിന്നെ ഏതായാലും ഇപ്പ പിന്നെ പ്രഗ്നൻ്റാണ് അതാള്ള കൊഴപ്പം
അയ്യോ പ്രഗ്നന്റാണോ എത്ര മാസാ
ആഹ് ഇന്റെ ആറാമത്തെ മാസാ
ഉം എന്നാ നല്ലോണ്ണം കെ എന്താ ശ്രദ്ധിക്കിട്ടോ നല്ലോണം
ആറാമത്തെ മാസം
ആഹ് നല്ലോണം ശ്രദ്ധിക്ക്ട്ടോ അധികം ഇതൊന്നു
ഓഹ് ഓ ഫസ്റ്റ്ത്തെ അല്ലേ അപ്പ പിന്നെ ഒരു പേടി ഉണ്ടാവൂലോ എല്ലാർക്കും
ആഹ് എന്നാലും നമ്മക്ക് എന്താ പറിയാ ഏഹ് എന്താലും എൻ നല്ല പെയിനുള്ള ഒരു ഇതാന്ന് അറിയാം
വീട്ടിലാ കെട്ടിയോടത്ത് അല്ല ഇവിടെ ഇന്റെ വീട്ടിലാ അപ്പ പിന്നെ എന്തും കാട്ടാലോ
അതെ അതിന് പിന്നെ കൊഴപ്പയില്ല പിന്നെ എന്തായാലും നല്ലോണ്ണം ശ്രദ്ധിക്കൊക്കെ ചെയ്യ്ട്ടോ ഉം
ച്ചോനെ എനിക്ക് പേടിയാ
ഏഹ് എന്താ പറയാ ഫസ്റ്റ് റ്റ് ഇതല്ലേ പട ഇതെന്താ പറയാ ഒരു അനുഗ്രഹം ആണല്ലോ നമുക്ക് ലൈഫില് കിട്ടാൻ പോന്നേ ഉം
അതെ അടെ കുഞ്ഞ നാളില് തന്നെയ
ലവ് മാരേജ് ആണോ
കൊടുക്ക അല്ലല്ലല്ല അറേഞ്ച്ട തന്നെ ഒരു ഉസ്താദാ
ആഹ് ആണോ
അഐശ
ഹ ഹ ഹ അങ്ങനെനെ
ഏതായാലും നല്ലൊരു ലൈഫ് കിട്ടിയല്ലോ
അതെ അത് മതിയല്ലോ ഉം ഹ പിന്നെ വീട്ടിലക്കെ എങ്ങനെ അരൊക്കെയള്ള ങ്ങക്ക്
വീട്ടിൽ ഉമ്മ ഉപ്പ പിന്നെ മൂന്നനിയന്മാർ ഒരണിയൻ പുറത്ത് പഠിക്കുകയാണ് ഇ ദറസിൽ പഠിക്കുകയാണ്
ആഹ അങ്ങനെ അങ്ങനെ ആ മനസിലായി അല്ല
പിന്നെ
പിന്നെ അതി കല്യാ ഇലൊക്കെയാണ് ഞാൻ വക്കാണ്ടല്ലത് കെട്ടിച്ചോടുത്തരക്കണ്ട ചോദിക്കണ്ടല്ലോ ഹ
അതിന് ജോലി അവണ്ടൊന്നും കിട്ടുന്നില്ല ജോലില്ലായിട്ട് കിട്ടുള്ളൂ ഉ അ ഒറ്റ മൈൻഡ് ജോലി ആയിട്ട് സ്വന്തം ചെലവിന്റെ സ്വന്തം കല്യാണം ഒറ്റമൈന്റ്
അതെ അത് നല്ലൊരു കാര്യാണ് പിന്നെ ഞാൻ പിന്നെ
ബുദ്ധിമുട്ടിക്കണ്ടല്ലോന്നുള്ള ഒറ്റമൈൻഡാ
ആഹ് നല്ലതാ ഓ പിന്നെ ഞാന അങ്ങനൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ഇന്റെ ഞങ്ങളെ ഞങ്ങളെ രണ്ടാളെ എ പഠിപ്പിച്ച ഒരു മെയിൻ ഒരു സ് ഉസ്താദ്ണ്ട് ആ ഉസ്താദ് വിളിചോണ്ട് ചോയ്ച്ച് നല്ലൊരു പ്രപ്പോസൽ ഇണ്ട് നോക്കിയാലോയ്ച്ച് അവര് ഈ ഉസ്താണിക്കെ തിരിച്ച് പറയാൻ ഭയങ്കര പേടിയാ
എനിക്ക് ഒരുപാട് കല്യാണ ആലോചന വന്നേനു പക്ഷെ ഒന്നിനും ഞാൻ നിന്നി
ഓക്കെന്ന് പറഞ്ഞു പിന്നൊന്നുംല്ല അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും പട്ടൂല്ല
ഡയറക്റ്റ് കല്യാണം
ആഹ് ആ നല്ലതാ ഇതിനെ ഇതിന് മുമ്പ്ന്റു ഉമ്മച്ചിപ്പച്ചിയ്ക്കെ പറഞ്ഞു കൊറേ നല്ല നല്ല കല്യാണങ്ങള് വരുന്നുണ്ട് കൊറെ കല്യാണം വന്നീനു പക്ഷെ അപ്പോളൊക്കെ ഉമ്മച്ചിനോടും ൻ്റെ വാ വാ ഇക്ക് പഠിപ്പിച്ച ഉസ്താദ്മാരൊടൊക്കെ ഓലൊക്കെ പറ
പറയാനൊരു
വരണോരൊടൊക്കെ ഞാൻ പറഞ്ഞിക്ക് കല്യാണപ്പതന്നെ വേണ്ട വേണ്ട പഷേ ഇൻ ൻ്റെ മെയിൻ ഉസ്താ വിളിച്ച അപ്പൊ എനിക്ക് പേടി തിരിച്ച് പറയാൻ അല്ല നു ഓക്കേന്ന് പറഞ്ഞു അങ്ങോട്ടും ല്ല ഇങ്ങോട്ടുംല്ല
നമ്മള ലൈഫ് നമ്മളായിട്ട്ന്നെ ഡിസിഷൻ ചെയ്യേണ്ടത് മറ്റൊരാളെ കൊണ്ട് ഒരിക്കലും ചെയ്യിപ്പി നിക്കാൻ പാടില്ലല്ലോ ഇന്റെ ഇവിടെ ന്റെ ഉമ്മ ന്റെ ഉപ്പ ൻ്റെരു ഒറ്റ മൈൻഡ് എന്താറിയോ എങ്ങനെങ്കിലും എനക്ക് ജോലി ആയിട്ട് എന്നെ കെട്ടിക്കുള്ളൂന്ന ഒറ്റ മെൻഡാ
അവൾക്ക് പോകാന്ന്
ആഹ് ആഹ്
ഉം
പിന്നെ ഹലോ
അത് ഉസ്താദ് ആയിരുന്നിരിക്കും
ആഹ് അതൊരു കാര്യം ഉസ്താദിനോട് പിന്നെ എതിർ
ഇങ്ങനെള്ളോരുണ്ടാവലു കൊഴപ്പല്ല ആഹ് ഇവിടെങ്ങനെ ഇന്റെ അനിയത്തിക്ക് ഇപ്പ ഇങ്ങനെഓരോ പ്രൊപ്പോസൽസ് വന്നൊണ്ട് ഓള് കഴിഞ്ഞ മാസം ഒരു പ്രോപ്പോസല് കൊണ്ടന്നിട്ട്
എനിക്കും അതേപോലെ തന്നെ ഒരുപാട് കല്യാണാലോചന വന്നിട്ടുണ്ട് ആഹ് കേക്കുന്നുണ്ട് കേ
ഉം അതെ
എനിക്ക് ഒരുപാട് കല്യാണലോചന വന്നു പക്ഷേ ഒന്നിലും ഞാൻ നിന്നിട്ടില്ല
ആഹ്
പിന്നെ ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
നിക്കണ്ട ഇപ്പ തന്നെ നിക്കണ്ട
അതന്നെ കല്യാണത്തിന് ഇപ്പോളൊന്നും നിക്കൂല പിന്നെ അവിടെ റേഞ്ചിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടട്ടോ കറക്റ്റായിട്ട് ഇവിടെ കേക്കുന്നില്ല ഹലോ
ആഹ്
അവിടെ റേഞ്ചിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ല. ഹലോ
ഹലോ.
ആഹ് ഇപ്പൊ കേൾക്കണ്ട് നേരത്തെ കട്ടായി കട്ടായി കൊണ്ടിരിക്കുവയായിരുന്നു ഹലോ ഹലോ ഹലോ കേക്കുന്നുണ്ടോ ഇവിടെ കറക്റ്റ് റേഞ്ച് കിട്ടുന്നില്ല നിങ്ങ അവിടെ കിട്ടുന്നില്ല പറയുന്ന ഇങ്ങോട്ട് കേക്കുന്നില്ല
ഹലോ ഇപ്പ കേക്കണ്ടോ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് നേർത്തൊക്കെ കട്ടായി കട്ടായിക്കൊണ്ടിരിക്കും
ആഹ് ചെലര് എത്ത്ന്ന കൊറച്ച് ടൈം ആയി
ആഹ് അത് ഇവിടെ എത്തുന്നില്ല അതാണ് പ്രശ്നം ഉം ആഹ് ഇപ്പ റെഡി ആയി
ആഹ് ഉം ഇവിടത്തെ ഇവിടെ റേഞ്ച് കൊറച്ച് പ്രശ്ന
ആണോ
റേഞ്ചിന്റെ കാലയത്തിലാണ് കെട്ടിച്ചോട്ടാ എനിക്കഷ്ടം
ആഹ് ഇവിടെ പിന്നെ കോപ്പില്ല റേഞ്ച് ഉണ്ട് ഫോർ ജി ഫൈവ് ജി ഒക്കെ ഉണ്ട്
ആഹ് ഇവിടെ ചെല സമയത്ത് കാണാം.
ആഹ് ഇവിടെ പറയാന് ഇത് ഒരു കാട്ടും മുക്കാണ് പക്ഷെ എന്നാൽ ഈ കാട്ടും മുക്കില് റേഞ്ച് ഉണ്ട് പക്ഷെ. അത്ത് കുറച്ചങ്ങോട്ട് പോയ ആഹ് കാട്ടുമുക്കിലൊന്നും ഇതില്ല റേഞ്ചില്ല.
ഇവിടയും കാട്ടുമുക്കായിറ്റേർക്കും ഇങ്ങനെ കിട്ടാത്ത.
ആഹ് മറ്റേ കൊറച്ചയ്ഞ്ഞ എന്താ പറയാ പുറത്തൊക്കെ പോകണെങ്കിൽ ഒരു ഒരുവിധ. സ്ഥലത്ത്ന്ന ടൈമിലൊന്നും ഉണ്ടാവൂല്ല
കെട്ടിച്ച കൊടുത്ത് ഫുൾ റേഞ്ചാ.
ആഹ് അപ്പ എന്നോട് ചോദിക്കോ കാട്ട് മുക്ക്ന്ന് മാറി നിക്കാ ത്രി ഉം പിന്ന ഫുഡ് കഴിക്കാനായിട്ടില്ല കുറച്ച് കഴ്യു
ആ നിട് വേറെ എന്തെങ്കലും പരിപാടി ചെയ്യണ്ടോ ഓൺലൈൻ ആയിട്ട്
ഒന്നും ചെയ്യുന്നില്ല ഫസ്റ്റ് ഇറ്റം ചേർന്നിട്ടേള്ളൂ ആഹ
ഞാന് ഈ ഇപ്പൊ ബോറ അടിക്കണ്ട വിചാരിച്ചിട്ട് ഈ ക്രോഷേന്റെ വർക്ക ഇല്ലേ അത് ചെയ്യലുണ്ട്
ആണോ അത് നല്ലതായിട്ട് നമ്മള് മൈൻഡ് റിലാക്സിനൊക്കെ വന്ന് നല്ല ബെറ്റർ അത്
ആഹ അത് ചെയ്ത് തുടങ്ങിയ അതിന്റെ ഓ അതിന്റെ പ്രോസസ്സ ഒക്കെ മനസ്സിലാക്കിയ നല്ല രസ അങ്ങനെ ചെയ്തൊണ്ട് നിക്കാന് ആ പിന്നെ യൂട്യൂബ് നോക്കി അങ്ങ അങ്ങനെ ചെയ്യും
ചെയ്ത് വരിച്ചാൽ മതി പിന്നെ ടൈ നിങ്ങൾെ ഇങ്ങട്ട തിരിച്ച് വിളോട്ടോ ഞാ എടുക്കാട്ടോ ഹലോ തിരിച്ച വിളിച്ചോക്കെ ഞ എടുക്കാം ആ ഇത് നമ്പര്
ആ ഓക്കെ ഓക്കെ ഓക്കെ